അപ്പൊ വീട് കണ്ടോ? ആ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ്‌ ഒക്കെ കഴിച്ചടോ.
ആഹ ആഹ് എന്തുവാരുന്ന്. ആഹ ഫു ഫുട് ഫുടു.
എവിടെ ദോശയായിരുന്നു ദോശയായിരുന്നു.
ആഹാ ആഹ് അവിടെ വേറെ ഇതൊക്കെ ഇണ്ടോ ഫുഡ് സ്പോട്ടൊക്കെ.
ആഹ് ഫുട് സ്പോട്ടൊക്കെ ഇവിടെ ഒരുപാടുണ്ട്.
ആഹ അങ്ങനരാ നൈറ്റും നൈറ്റും തുറ ഇതാ
ആ നൈറ്റും തുറന്നു വെക്കും ചെലതൊക്കെ നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ അടയ്ക്കും ബാക്കിയൊക്കെ ഫുൾ നൈറ്റും തൊറന്ന് വെച്ചേക്കും.
ആഹ് ആഹ് ആഹ് എങ്ങനെയ അടു അടുപ്പിറ്റ് മറ്റ് മറ്റൊരു ഇതാ നമ്മളെ ഒരു ഒരു ചി ഒരു ഒരു ഗ്രൗണ്ടില് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അതാണോ അ തോ ജംഗ്ഷനിൽ അങ്ങനാണോ?
ഹ് ദൂരെ ദൂരായിട്ടാ മിക്ക ഫുഡ്സ്പോട്ടും വല്ല്യ വല്ല്യ നല്ല നല്ല ഫുഡ്സ്പോട്ടെല്ലാം ഇച്ചിരി ദൂരെ ദൂരെയ അടുപ്പിച്ച് അടുപ്പിച്ചൊരുപാടുണ്ട് നമ്മുടെ
ആ ഞാൻ മറ്റേ ഇത് ഇവിടൊക്കെ പോഴപ്പെയെ ആ ബൈപ്പാസ് ആ ബൈപ്പാസിന്റെ അവിടൊക്കെ ആ ഞങ്ങട അവിടെയും ബൈപ്പാസിന്റെറെ അവിടെ ഉണ്ട് മറ്റെല്ലേ കോഴി ഴിക്കോടൊക്കെ പോയപ്പഴാ മറ്റേ ബീച്ചിന്റെ അവിടൊക്കെണങ്കി അടുപ്പിച്ച് അടുപ്പിച്ച് ഫുഡ്സ്പോട്ട. അപ്പൊ നമ്മക്ക് ഒരു നമ്മുക്ക് തന്നെ ഒരു ഇതാ ഏത് നോക്കണോ അങ്ങനെ ലെ ഏത് കഴിക്കണൊക്കെ ആ അതുപോലെ ആന്നോന്ന് ചോയ്ച്ചയ അവിടെ
അടൂര് നമ്മുടെ ഈ അടൂര് ബൈപാസ് കെ എഫ് സി കഴിഞ്ട്ടെ,
ആഹ്.
ഈ അവിടുത്തെന്നെ തപാനുണ്ട്, അൽഡ്രാസി ഉണ്ട് ബ്ലാക്ക് റോക്ക് ഉണ്ട് അല്ല ബ്ലാക്ക് പെപ്പർ ഉണ്ട് ഉടുപ്പിയുണ്ട് അതൊക്കെണ്ട് അടിപൊളി ഫുഡ്സ്പോട്ട ഇതൊക്കെ
ആഹ് അടൂര് ഞാൻ കേട്ടിട്ടുണ്ട് അടൂര് മറ്റേ ന്റെ റീല് വരും മറ്റേ ഇതൊക്കെ എന്തുവാ മറ്റേ, മറ്റേ കേക്ക് ല്ലെ മറ്റേ ഡ്രീം കേക്ക് പോലത്തൊരു സാധനം എന്താരുന്ന്‌ അതിന് പറയ മറ്റേ പച്ചയ ഒരു പെട്ടിക്കത്ത് പച്ച കളർ ഒരു,
ഡ്രീം കേക്കെന്നെ ഡ്രീം കേക്ക്. എന്താ
ഡ്രീംകേക്ക് ആണോ അല്ല അല്ലെ ലബാനോ ലബാന എന്തൊ പറയുന്നെ.
സൈൻലബാനോ?
ആഹ് അതന്നെ അതന്നെ അയിന്റെ റീലേ
ആഹ്,
അയ്ന്റെ റീല് എനിക്ക് കൊറേ വന്നിട്ടുണ്ട് അടൂര് അപ്പൊ, ഇനി വരുമ്പോ ഒന്ന് ട്രൈ ചെയ്യണന്ന് പറഞ്ഞിരിക്കുവാ. അവിടുന്ന് ബ്രോടെ വീട്ടിന് ദൂരോണ്ട് സ്ഥലം?
ഇല്ല ഇല്ല എൻ്റെ അടുത്താണ് രണ്ട് മൂന്ന് കിലോമീറ്ററേള്ളൂ.
ആഹാ ആ പിന്നെ എങ്ങനെയ എങ്ങനെ ബസ് ഇതാ
ഓഹ് ബസിൽ പോവും അല്ലെ ബൈക്കിൽ പോവും. നടന്ന്‌ വേണെലും പോവാം അല്ലെ ബൈക്കിൽ പോവാം ആ ബൈക്കിലൊക്കെ പോവാം.
ലൈസൻസ് ഉണ്ടില്ലേ?
ആഹ് ലൈസൻസ് ലേണേഴ്‌സ് ഉണ്ട്.
ലേണേ ആഹ് ലേണേ അപ്പൊങ്ങെനെ പോയാ സീനില്ല അ അങ്ങനെല്ല എ ദൂരത്ത്ക്ക്
ഇല്ല ഇല്ല കൂട്ടാരന് ലൈസൻസ് ഉണ്ട് അപ്പം കൊഴപ്പല്ല.
ഓ അപ്പൊ കൂട്ടാര്നും ലൈസൻസ് ഉണ്ട്,
ആഹ് കൂട്ടാരൻ ലൈസൻസ്ണ്ട് അപ്പൊ കൊഴ്പ്പല്ല കൂടാ ലൈസൻസ് ണ്ടാക ഉണ്ടെങ്കി മറ്റേ സീന് വരത്തില്ല.
ആ ഹാ ഹാ ഹാ അങ്ങനെ ഉണ്ടല്ലേ ആഹ് ആഹ് എങ്ങനെയ എപ്പോ എപ്പോഴാ കൊടുത്തെ ഇതൊക്കെ
ഇത് ഞാൻ കൊടുത്തിട്ടിപ്പൊരു മൂന്നാല് മാസായി തോന്നു എനിക്ക്
അല്ലപ്പ മറ്റേ ഡേ ഡേറ്റ് കിട്ടാൻ പാടാ മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ,
ആഹ് ഡേറ്റ് അടുത്ത മാസം എപ്പഴേ അയിക്ക ആറു മാസത്തിനുള്ളിൽ അങ്ങാണ്ട് ഡേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും.
ആഹ് എടുത്തില്ലെ അപ്പൊ,
ഡേറ്റ് അടുത്തല്ല, ഡേറ്റ് അടുത്ത മാസോ.
ഓക്കേ ഓക്കേ അങ്ങനെപ്പ ആ അന്നന്നെ പോണോന്നുണ്ടൊ ഡേറ്റ് എടുക്കുന്നെ,
ആഹ് ഡേറ്റ് എടുക്കുന്നോള് അന്നെന്നെ രാവിലെ ആറര ഏഴ് മണിക്ക ആകുമ്പോ എത്തണം അവിട.
അപ്പൊ മിസ്സ് ചെയ്ത എന്ത് ചെയ്യും മിസ്സ് ചെയ്ത പുതിയ ഡേറ്റ് എടുക്കണോ?
മിസ് ചെയ്താൽ നമ്മൾ പിന്ന ഡ്ഡ്രൈവിംഗ് സ്കൂൾ വഴി നമ്മൾ ആദ്യം ചെയ്തെങ്കിൽ അവരെ അറിയിച്ചിട്ട്, അവര് ചെയ്യിക്കും അല്ലെ മ്മള് സ്വന്തായിട്ട് ചെയ്യാന്നെങ്കിൽ നമക്ക് ഒരു ഫീ അടച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത ഡേറ്റ് ബുക്ക് ചെയ്ത് സ്ലോട്ട് വരും. ഒരാഴ്ചക്ക് ശേഷം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂള്ളൂ അതായത് ഒരാഴ്ചക്ക് ശേഷം ഡയറക്റ്റ് സ്റ്റോട്ട് കിട്ടൂല്ല. ബുക്കെയ്യാൻ പറ്റത്തെള്ളൂ പിന്നെ ബുക്ക് ചെയാൻ നോക്കബം സ്ലോട്ടനുസരിച്ച് നമുക്ക് ഇഷ്ടള്ള സ്ഥലത്ത് ബുക്ക് ചെയ്യാം.
ഓഹ് മറ്റേ പരിവാഹന്റെ വെബ്സൈറ്റ്ക്കേറാ ആഹ് അറിയാം അറിയ.
ബജോജറസ്.
ആഹ് ആഹ് ആഹ് ഹ ആഹ് ഓകെ കെ അല്ലെ ഇതൊക്കെത്ര പോയി ഇല്ല എനിക്ക് എടുക്ക എടുക്കാനരുന്നു ഞാനിപ്പോ പിന്നെ എടുക്കണന്നുണ്ട്. ആഹ് കൊറെ പോയി അതാ ആണാണാണ്. അ എത്ര നേരത്ത് ആക്കണോ അത്ര നല്ലതല്ലേ?
ആഹ് ആദ്യം നമ്മള് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചല്ലേ? അപ്ലോഡ് കൊടുത്താതി ഡോക്യെുമെൻ്റല്ലാം നമ്മള് വെച്ച് അപ്ലോഡ് ചെയ്തിട്ടെ
ആഹ അതല്ല ഇപ്പൊ ബ്രോ ഇവിടുന്ന എടുത്ത് അല്ലാതെ സ്വന്തം രീതിയാണോ അതോ ഇനി
സ്വന്തായിട്ടെഴ്തിയ സ്വന്തായിട്ടെതിയ
അപ്പെന്താ ഓ ഓ അപ്പം
ന്നിട്ട് സ്വന്തമായിട്ടായിട്ട് അവസാനം നമുക്ക് ആക ആവശ്യം വരന്ന് വച്ചാൽ ഈ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഒരു ഫോം കിട്ടും ഫോം നൂറ്റിമൂന്ന് എ എന്ന് പറയുന്നെ. ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആ വെബ്സൈറ്റിൽ തന്നെ കിട്ടും നമ്മള് പൈസ അടച്ചേന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു നമ്മള്.
എ അവ്ട അതിന്റെ മുമ്പേ പൈസ അടയ്ക്കണം എന്നാലേ ഫോം കിട്ടൂ?
ആ അല്ലല്ല റജിസ്റ്റർ ചെയുമ്പൾമ്മൾ പൈസ അയ്ക്കാ എന്നട്ട് ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ടെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് നമക്ക് നമ്മ ടെസ്റ്റിന് സ്ലോട്ട് ബുക്കെയ്യാം. ഏത് ടെസ്റ്റ് ആയി ലേണേഴ്സ് ടെസ്റ്റിന് ആ ലേണേഴ്സ് ടെസ്റ്റ്. ആഹ് ലേണേഴ്സ്.
ഓ അപ്പൊ വെറുതെ പോയാ പോരാല്ലേ ഞാവിചാര്ച്ച് ബുക്ക് ചെയ്യാതെന്നെ.
അല്ല അതിന് മുന്നേ നമ്മള് അല്ല കിട്ടത്തില്ല പക്ഷെ. അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നമ്മളീ ഫോം പ്രിൻറ് എടുത്തിട്ടെ ഡോക്യുമെൻ്റ് എടുത്ത് പോണം. ഐ ടെസ്റ്റിന് വേണ്ടി അൻ്റൊരു ഐ ടെസ്റ്റ് നടത്തണം ഡോക്ടറിൻ്റ അടുത്ത് ഫോം ആയിട്ട്
ഓ ഓ ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഐ ടെസ്റ്റ് ഒക്കെ.
ഉം അപ്പൊ അതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപൊക്കെ ആവും.
ഓ ആ ആ അപ്പൊ ഐ ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ നമക്ക് കൊണ്ട് എന്നിട്ട് വന്ന് അതി അപ്ലോഡ് ആക്കണം ലേ?
അപ്ലോട് ആക്കണം പക്ഷേ ഓക്കെ അല്ലെങ്കിൽ അവരൊരു കണ്ണാടി കുറിച്ച് തന്നെ. കണ്ണാടി ആയിട്ട് പോകേണ്ടി വരും. കണ്ണാടി കുറച്ച് തന്നെങ്കിൽ മാത്രം കണ്ണാടി ആയിട്ട് പോയാമതി.
കണ്ണാടി ഇടണം ല്ലേ?
ആ കണ്ണാടി വാങ്ങണം എന്നിട്ട് ആ കണ്ണാടി ആയിട്ട് ടെസ്റ്റിന് പോണം.
കണ്ണാടി ഇട്ടോണ്ടേ പിന്നെ ഓടിക്കാവോ?
ആ ഓടിക്കൻ നേരത്ത് കണാടിട്ടോണ്ടേ ഓടിക്കാവൂ നമ്മൾ ഡോക്ടറ് കണ്ണാടി കുറിച്ച് തന്നാതാ
അപ്പൊ ലെൻസ് ഒക്കെ ആണെങ്കിലൊ?
ലെൻസാണെങ്കിൽ കൊഴപ്പല്ല കൊഴപ്പല്ല.
ആഹാ ഇനിക്കി ആ ഓക്കെ ഓക്കെ.
കുറിച്ചന്നാലെ ഉള്ളൂ അല്ലെങ്കിൽ അവർ നില്ല്ന്ന് എഴുതിവെക്കും നില്ന്നെഴ്തിയ പിന്നെ കുഴപ്പല്ല. ക്ലിയറാ ഫുൾ കണ്ണ് ക്ലിയറ ആണെ കുഴപ്പൊന്നില്ല കണ്ണാടില്ലാതെ ഓടിക്കാം.
അല്ല നമ്മളീ ഒറ്റിക്ക് ആ ഇതൊക്കെയ ചെയ്യുന്നണോ അതോ നമ്മൾ ഇ ഡ്രൈവിങ് ആ അവിടെ പോയിട്ടെ അവരോട് പറഞ്ഞു കഴിഞ്ഞാന്നോ നല്ലത്.
ഇപ്പ ബ്രോന്റെ വീട്ടി വണ്ടി ഒക്കെ ഉണ്ട് ബ്രോയ്ക്കിങ്ങനെ വണ്ടി ഒക്കെ ചെറ്തായിട്ട് ഓടിക്ക അറിയെങ്കി സ്വന്തമായിട്ട് ചെയ്യുന്നേക്കും നല്ലത്.
ആ വണ്ടി എനിക്ക് കൊഴപ്പുല്ല ആഹഹ
ഒട്ടും അറിയത്തില്ല അങ്ങനെയരു ബുദ്ധിമുട്ടാതെ മാത്രം ഡ്രൈവിങ് സ്കൂളിൽ പോകുന്നയായിരിക്കും നല്ലത്
പിന്നെ അപ്പൊ കാറിന് പോയി എടുക്കുന്ന
കാറ് വീട്ടി വീട്ടിൽ കാറുണ്ടോ അല്ലെ ഫ്രണ്ട്സിന്റെ കാറുണ്ടോ?
വീട്ടിക്കാറുണ്ട് പക്ഷെ അത് പുതിയ വണ്ടിയാ അപ്പൊ അപ്പൊ അങ്ങനെ അത് അയിനകത്ത് ഓടിച്ച് പഠിക്കാൻ കൊറച്ച് സീനുണ്ട്.
അപ്പം വീട്ടിൽ ആരിക്കലും ഡ്രൈവിംഗ് അറിയാവോ?
ഏഹ്
അച്ഛനോ ചേട്ടനോ വല്ലോ ഡ്രൈയിങ്ങ് അറിയമോ വീട്ടില ആരിക്കല്ലാം ആ അറിയല്ലേ അപ്പം ബ്രോ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ ഈ വണ്ടിയായിട്ട് വല്ല അടുത്തുള്ള ഗ്രൗണ്ടിൽ പോ കൊണ്ടു പോണം ഇവൻ്റടുത്ത് ഓടിച്ചോണ്ടു പോവാൻ പറയണം ഈ ഗ്രൗിൽ പോയിട്ട് ബ്രോ വണ്ടി ഓടിച്ച് ആദ്യ
അല്ല ആ അവ അവ പറയുന്ന മറ്റേ ക്ലച്ച് ബോക്സ് ഒക്കെ ഫീൻ ആവും എന്തോ ക്ലച്ച് മാർഗിയാർ എന്തോക്കെയോ അങ്ങനെ
ആ അങ്ങനൊന്നെങ്കി പ്രോ ഒരു ചെറിയ ടെസ്റ്റ് ഒരു മണിക്കൂർ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഏതങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഒരു മണിക്കറത്തേക്കവിടെ വണ്ടിറെന്റിന് എടുക്കും അതിന് അറുന്നൂറു രൂപയ്ക്ക് ഒരു കാറിന് എംഡി
ആഹ് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മറ്റേ അവിടെ ഡ്രൈവ സ്കൂളിൽ പോയിട്ടോ
പോയി് അവരുടെ ഗ്രൗണ്ടിൽ പോകണം എന്നട്ട് ഡയറക്ട് ഈ ഗ്രൗണ്ടില പഠിച്ചുകൊണ്ടിരിക്കും ആശടുത്തൊക്കെ ചോദിച്ചാൽ മതി പറയും ടിക്കറ്റൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് അറുന്നൂറ് അഞ്ഞൂറൊക്കെയ ആവുന്നത് ഒരു മണിക്കൂറത്തേക്ക് അപ്പോൾ അവര് പഠിപ്പിച്ചു തരും അടുത്ത് അകത്ത് ആ അകത്തേറിയിൽരുന്ന് പഠിപ്പിച്ചു തരുന്നു ടുന്ന ട്രിക്സ് ഒക്കെ ആ ടിപസ് ട്രക്സ് പഠിപ്പിച്ചുരും എച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ബ്രോഹക്ക്
അല്ല റോഡ് ടെസ്റ്റുംല്ല നമുക്ക്
ആഹ് റോഡ് ടെസ്റ്റ്ണ്ട് അല്ല റോഡ് ടെസ്റ്റ് ഉണ്ട് ഞാൻ പറയാ അപ്പം ബ്രോ യൂട്യൂബ്ക്കെ നോക്കിയിട്ട എങ്ങനെ ക്ലൊക്ക എങ്ങനെയാണ് കോപ്പറേഷൻ ഒക്ക ഒ പിച്ചത് എങ്ങനെയ ക്ലച്ച് വർക്ക് ക്കന്ന് പഠിച്ചത് ഗിയറും ഫ്ലച്ചും ഒക്കെ അതിനുശേഷം ഈ വണ്ടിതെ വണ്ടി നമ്മൾ ഇരുന്നൊന്ന് ഫീലൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ ഇവരുടെ വണ്ടി പഠിച്ച് ഒരു മണിക്കൂറത്തേക്ക് ഒരു മണിക്കൂർ പഠിക്കുമ്പോൾ പുറക്കൊ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെങ്കിൽ രണ്ടു മണിക്കുർ പഠിച്ചാൽ മതി
അല്ല അവര് റോഡിൽ കൊണ്ടുപോകും അത ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും
ഇല്ല ഗ്രൗണ്ടിൽ നമുക്ക് ഈ വളയ്ക്കൻന്ന ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടേ പിന്നെഗ കോ
അല്ല ഗ്രൗണ്ട്ല്ല ഗ്രൗണ്ടില് മറ്റേ ഇപ്പ എങ്ങനെള ഇപ്പോ വലിയ സീൻകാണത്തില്ലല്ലോ അതാ അല്ല അവര് ഇപ്പ നമുക്ക് ആഹ് റോഡിൽ കൊണ്ടു പോവോ നമ്മള് പറഞ്ഞാ
അവര് റോട്ടടെസ്ന് വേറെ കാശാ എച്ചിന് മാത്രം കുറവ് റോഡ് ടെസ്റ്റ് പഠിപ്പിക്കാൻ വേറെ കാശാ ആഹ് ആഹ് റോഡ് ടെസ്റ്റ് പഠിപ്പിക്കാൻ ഒര ഈ തെരുത്തില എ തോന്നുന്നു എനിക്ക് തോന്നത് അവരുടെ അവരുടെ കൊച്ചുങ്ങളെ മനസ്സിലായ അവർ അവരുടെ ത്രൂ അപ്ലൈ ചെയ്ത പിള്ളേർക്ക് മാത്ര കൊടുകെള്ളു എനിക്ക് തോന്ന് എല്ലാവരും മിക്കവരും അങ്ങനാ വേറെര് റോട്ടസ് പഠിക്കുന്നതിനും കാണും ചോയിച്ചോക്യാ അറിയതോള്ളു
ആഹ് എനി ഞാ അപ്പം എനിക്ക് പോന്ന ഇനി അവിടെ പോയി എനിക്ക് ഇതൊക്കെ അറിയാം മറ്റേ അപ്പ്ലോഡൊക്കെ ചെയ്യാനെ അ ക്കെ അറിയാം പക്ഷെ ഇനി അതെല്ലാം കറക്റ്റ് ആകുമന്നൊരു സീനുണ്ട് അപ്പമ്
അല്ല അപ്ലോഡ് ചെയ്താ മിക്കാനും കറക്റ്റ് ക്കും പിന്നെ ലേണേഴ്സ് കിട്ടി കഴിഞ്ഞല്ലേ പിന്നെ നമ്മൾ ഡ്രൈ സ്കൂളിൽ അപ്രോച്ച് ചെയ്താലും വേല കൊറവായിരിക്കും നമുക്ക്
ആഹ്
ആഹ് അല്ല ആദ്യം തൊട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിഅടുത്ത് ചെ പിക്കെങ്കിൽ ഒരുപാട് വില അവര് പേടിച്ച് പത്തായിരം പന്ത്രണ്ടായിരം ഒക്കെ ഇപ്പ ആവ പത്തായിരക്കെ പണ്ടായിന്നു കാറും ബൈക്കും കൂടെയല്ലേ എടുക്കാൻ പോന്നാ ഒരുമിച്ചല്ലേ കാറും ബൈക്കും
ക്കിട്ടിനലോ കാർ മാത്രേ കാണു
അല്ല ബൈക്കിൽ ലൈസൻസ് ഉണ്ടോ
ബൈക്കിന് ബൈക്കിനില്ല ബൈക്കിനില്ല
അപ്പൊ ഒരുമിച്ച് എടുക്കാം ആഹ് അത് കുഴപ്പമില്ല നല്ലത് തന്നെ പക്ഷെ എടുക്കുമ്പോം കാറ് ബൈ ഒരുമിച്ചങ്ങ് എട്ക്കാം
ആഹ് അപ്പ ആ ഇനികി ആഹ് അവിടെ പോണ ക്കാടി നല്ലത് എല്ലാ ഇങ്ങനെ അവടെ പോയി പൈസ കൊടുത്തിട്ട് ഗ്രൗണ്ട് കുടിക്കുന്നല്ലല്ലോ
അങ്ങനെ സ്വന്തം വണ്ടി ഗ്രൗണ്ടിലകെ ഒന്ന് ഓടിച്ച് പഠിച്ചേ കൈ തെളിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമുക്ക് എച്ചെട്ത്ത് പഠിക്കാം
ഓ എച്ചെട്ക്കാ എച്ചെടുക്കാൻ നമ്മള് പാടാ എച്ചെട്ക്കാൻ
ടെസ്റ്റ് എടു ഭയങ്ക എള്ളൂപ്പവു റോഡാ അവടെ വണ്ടിയിരുന്നു ഒരു മണിക്കൂർ ടെസ്റ്റ് ചെയ്ത അവ പഠിപ്പിച്ച അത്ര ആവശ്യ ഒള്ളു ബ്രോയ്ക്കക്ക സ്വന്തം വണ്ടിന്ന് ചെറുതായിട്ട് ഓടിച്ചു പാടിച്ചാല്
ആഹ് നമുക്ക് സ്വന്തം വണ്ടി എടുക്കാവും മറ്റേ ഇവടെ പോവുമ്പോ
എല്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് രജിസ്റ്റർ ചെയ്യണം സ്വന്തം വണ്ടിയെ എല്ലാക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യണം അതിനൊക്കെ എള്പ്പം
പോന ആഹ്
ഡ്രൈവിംഗ സ്കൂളില വണ്ടി തന്ന ഒന്ന് റെറ്റ് ന് എടുത്താ തി അന്നത്തേക്ക് വേണ്ടി പറഞ്ഞാ തി ഇന്ന് ഞ ടെസ്റ്റ ആണ് വണ്ടിവേണോന്ന് പറഞ്ഞാ തി
ആഹ് ആഹ് ആഹ് ഓക്കെ ട്ടൊ ശരിയ ശരിയ ആഹ് ശരി ശരി ആഹ് ശരി ശരി